മോളെ എന്താായി
ആ സുഖം
പേടിപ്പിക്കണം
ആ ഞാൻ ഇവിടെ ഡയറ്റിങ്ങിലൊക്കെ ആയിരുന്ന്
ആണോ നീ ഡയറ്റെടുക്കാൻ തൊ ടങ്ങിയോ
ആ
ഞാൻ വർക്ഔട്ട് ചെയ്യാൻ പോയിട്ടെ പകുതിക്കു വച്ചെ നിർത്തി കളഞ്ഞു
ഉ എന്ത് തിന്നുമ്പഴും പേടിയാണ് വണ്ണം വെക്കോ ഡബിൾ ചിന്നക്ക വന്ന് തുടങ്ങിപ്പ
നിനക്ക് വെയിറ്റ് എന്തോരം ഉണ്ട്
വെയിറ്റെ അമ്പത്തെട്ട് കിലോ ഉണ്ട്
അമ്പത്തെട്ട് ആ് അമ്പത്തെട്ട് പറ അമ്പത്തെട്ട് ആഅമ്പത്തേട്ടെന്ന് പറഞ്ഞാ അമ്പത്തെട്ടെ ന്നുള്ളത് കൊറയ്ക്കെ കാരണം നിങ്ങടെ പ്രായത്തിലെ ഒരു അമ്പത് അഞ്ച് കിലോ മതി
ആണോ
ഞങ്ങളേലുമൊക്കെ പ്രായം കൊ റവാണല്ലോ അപ്പ കൊഴപ്പില്ല അപ്പ എനിക്ക് എത്രയാലും അറുപത്തി ആറു പത്തിനാല് കിലോ അറുപത്തിനാലീന്നെ നേരെ അമ്പത്തിഞ്ചിലോട്ടാവണം
ഉം
അണ്ട് കൊറക്കാൻ വേണ്ടിട്ട് ഞാനി വിടെ ഞങ്ങക്കൊരു ഓപ്പൺ ജിം ഒക്കെയുണ്ടെ അപ്പൊ അവിടാദ്യം പോയി ഞങ്ങളാദ്യം ജിമ്മി പോവാന്ന് വിചാരിച്ചു അപ്പൊ എന്നോട് എന്റെ കെട്ട്യോൻ പറഞ്ഞു നമുക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ട് പതുക്കെ ജിമ്മി പോവാന്നെ അപ്പൊ ഡയറ്റ് എടുക്കാനൊക്കെ ഫംഗഷൻ അപ്പ എന്താ എ കഴിഞ്ഞു വന്നിട്ട് എപ്പഴും ഭക്ഷണം കഴിക്കുന്നാളാ പക്ഷെ ആ എനിക്ക് ഡയറ്ററ്റ് എടുക്കാൻ പറ്റില്ല വർക്ക്ഔട്ട് ചെയ്യും
ഉ ഡയറ്റിലു നമ്മളെ ഡയറ്റെടുത്തു കൊടുക്കുമ്പഴും ചിക്കനും പൊരിച്ച സാധനൊക്കെ
എടുത്തില്ല അതോന്നും അതെ നമ്മളാദ്യാട്ടെ ഡയറ്റ് എടുക്കുവലേ അപ്പൊ നമുക്ക് ഭയങ്കര വെ ശപ്പായിരിക്കും പിന്നെ പിന്നെ അതിനോട് ശീലം വന്ന് എന്നാലെ ഡയറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതോണ്ടെ ഞാനില്ലേ ചപ്പാത്തി ആരല്ലേ ആ ഷുഗറൊ ക്കെയാ മധുരം അതൊറ്റടിക്കല്ല ആദ്യം ഒരു സ്പൂണെ പിന്നത് താഴസ് പുണ പിന്ന മദ്തിപ്പെ
ഉം
അങ്ങനയ ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ വർക്ഔട്ട് ചെയ്യാൻ പോയി എന്ന വർക്കഔട്ട്‌ ചെയ്തപ്പോ ഒരു ഇതോക്കെ ഇങ്ങനെ ക്ഷീണിച്ച് ചെക്ക വന്നു പക്ഷേ ഇല്ലേ വൈകുന്നേര രാത്രി ഒക്കെ ചപ്പാത്തി തിന്നണം ചപ്പാത്തി തിന്നും സർധിക്കും ഇത് തന്നെയാരുന്നു എനിക്കും പിന്ന ചിന്താൻ പറ്റന്നെ കു നമ്മള് ഒരുപാട് ആഹാരം കഴിച്ചൂന്നു വച്ചാലെ ആ അപ്പ പിന്നീട് ആ സ്ഥാനത്ത് കുറച്ചായപ്പോ അപ്പ എല്ലാം ഇങ്ങനെ അതിനോട് പൊരുത്തപ്പെട്ട് വരുന്നു പക്ഷെ എന്റെ ബോഡി അത് കൊഴാനില്ല അന നീ എന്തൊക്കെ ഡയറ്റു ചെയ്യണു
ഞാനിപ്പ എനിക്ക് വയറിന് വണ്ണോണ്ടേ
ആ
വയറെ
ബാക്കി എത്രെടു
ആ അപ്പം അത് കൊറക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പ
ആണോ വയറിന വർക്കഔട്ട് ചെയ്യണ അല്ലേ
ആ ഈ ഡ്രസ്സൊക്കെ ആ ഡ്രസ്സൊക്കെ ഇടുമ്പോ ഒന്ന്
ആഹ അങ്ങനെ വീർത്ത് ഇരിക്കാണപോലെ ഇരിക്കും അപ്പൊ വയറിന്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾന്നെ നിർത്താൻ വള്ള കത് നിർത്തിട്ട കഴിഞ്ഞാൽ ഇപ്പ ചേനേ കുറെ വരും
ആഹ
അങ്ങനത്തെ ഒരു പ്രശ്നംണ്ട പോയിരുന്നു വർക്കൗട്ട് ഞാൻ വർക്കൗട്ട്തിട്ട് പെച്ച് നിത്തി ശരിക്കും വയറു കൂടുതലായിരുന്നു ഞാത ഓടാനൊക്കെ പോയി പിന്നെ സ്കിപ്പിംഗ് റോപ്പ് മേടച്ച് അത് വെച്ച ചാടാരുന്ന് ആഹ സ്കിപ്പിങ് റൂപ്പ് വിച്ചാണല്ലോ നല്ലതാ നമ്മുടെ കൊഴുപ്പൊക്കെ കുറയും ആഹ എന്നട്ട് പിന്നെ ഒരു തവണ ഇതുപോലെ മടിയായി പിന്നെ പോയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഇതുപോലെ ഞാ റ്റൊക്കെ ഉള്ളൂ ഞാൻ കാരണം ആറ് ആറ് മണി ഏഴ് മണി ആവുമ്പോ ചെല്ലുള്ളൂ അപ്പൊ അതക്ക് മുന്നുള്ള ആളുകളെ നേരത്തെ വന്ന അഞ്ചരൊക്ക ആകുമ്പോ ഒന്ന് ആറ് മണിക്കുള്ളി പോകും അഞ്ച് മണി വന്നിട്ട് ആറ് മണിക്ക് പോകവും ഞാന ലാസ് അപ്പൊ അവിടെ ആരും ഉണ്ടാവൂല. അപ്പൊ പിന്നെ പാർക്കിലെ കൊട്ടൊക്കെ എനിക്ക് പേടി അതുകൊണ്ട് പിന്നെ അതിന്റെ കൊഴപഴുക് പറഞ്ഞ് പോകും.
കൂട്ടി കുഴപ്പില്ലരുന്നു നീ ഇവിടെ ആരുന്നെങ്കി നമുക്ക് ഒരുമിച്ച് പോകായി
ആ പിന്നെഞ ജിമ്മിന് പോവാൻ തുടങ്ങിട്ടുണ്ട്.
ആഹ് നല്ല ജിമ്മിൽ പോക്കോ നമ്മള് ഡയറ്റ് എടുത്തിട്ട് മാത്രം പോ വർക്കഔട്ടും ചെയ്യണം. ജിമ്മിൽ തന്നെ നമ്മ വീട്ടിൽ ചെയ്ത ശ രിയാവുല്ല.
ഉം
ഞാൻ വീട്ടിൽ ചേട്ട എനിക്ക് ശരിയാ ഉണ്ടാവില്ല. കാരണം നമ്മള് ശല്യമല്ലാത്ത സ്ഥലത്തി ഇരിക്കേണ്ടേ നമ്മളന്തെലും ആശപ്പഴായിരിക്ക എന്തെലും ഓർമ ഉണ്ടും. അയ്യോ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന നമ്മള ഒരു പകതിക്ക്ച്ച് നിർത്തി വയയാ ചോലും
അപ്പൊ പിന്നെ ഒന്നും തോന്നൂല. എക്സസൈസ് നടക്കൂല.
ഞാന് ജിമ്മി പോവാന്ന് തീരുമാനിച്ചിരിക്കണാണ്. എന്താ ഇവിട എന്റെ കെട്ടിയെൻ്റെ കൂട്ടുകാരൻ ഒരു ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അവിടെ ഒരു വാദം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡയറ്റ് എടുക്കണം. അപ്പൊ ഞാൻ അദ്യം തന്നെ ഒരു ചപ്പാത്തി കഴിച്ചിട്ട് എനിക്ക് പറ്റണില്ലല്ലോ. ശർദിക്കൊക്കെ ചെയ്തല്ല അപ്പൊ ഞാനി ഈ ഡയറ്റീഷണ ഇണ്ടാവുല്ലോ അപ്പൊ ഒരു ഡയ എന്തൊക്കെ കഴിക്ക എതൊക്കെ കഴിക്ക പാടില്ലാന്ന് ചോദിച്ചിട്ട് പോവാന്നോർത്ത്. നീ കണ്ടു ഡയറ്റീഷന കാണാൻ നല്ലതാ. ആണ.
ആ അപ്പൊ ഈ ആപ്പിനകത്ത് തന്നെ എന്താണ് ആദ്യത്തെ ദിവസം ഏഴ് മിനിറ്റ് എന്തോ ഉണ്ടാ.
ആ ആഹ് ഞാൻ വീട്ടിൽന്തതല്ലേ എനിക്ക് മടി വരും. ഞാൻ കുറച്ച് മടിള്ളകൂട്ടത്തില. ആണാ
ഈ ആപ്പിൽ അപ്പൊ നമ്മൾ കഴിക്കണ ഫുഡ് ഒക്കെ എടുത്ത് ഫോട്ടോ എടുത്തിട്ടാ മതി. അപ്പൊ എത്ര കലോറി ആണ് അങ്ങനെയൊക്കെ
ആ അപ്പൊ അവര് ഡയറ്റില് പറഞ്ഞ് അല്ല ഡയറ്റ് പറഞ്ഞരോ ഫോണികൂടെ.
ആ അത് നമുക്ക് മെസ്സെജ് അയച്ചാതി.
ആണാ എന്നാ പിന്നെ അവിട വരെ പോകണ്ടല്ലോ പൈസ കൊടുക്കണംന്ന് തോന്നണല്ലേ.
പൈസ കൊടുക്കല്ല ഫ്രീയ.
ഫ്രീ ആണാ അയ്യോ വന്ന എനിക്കോ അതിന്റെ നമ്പറൊക്കെ അയച്ച തനോണ്ടോ.
ആഹ്
നോക്കട്ടെ ഞാനിപ്പ മറ്റേ ഓട്സ് എന്താ ഇങ്ങനെ രാത്രി കുതി വക്കൂല ഫ്രിഡ്ജില്. അങ്ങനെ ചെയ്യണത് പിന്നെയാണ് പറഞ്ഞത് സാധാ ഓട്സ് അല്ല റോൾഡ് ഓട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓട്സ് ഉണ്ടന്ന്. ആ ഓട്ട്സ് വെച്ച അങ്ങനെ ഇണ്ടാക്കണ്ടേ നമുക്കറിയില്ല നമ്മൾ കാണുമ്പോ ഒരു ഓട്ട്സ്ല്ലേ ഉള്ളു.
ഉഹു.
ട്സ് കൊറെ ടൈപ്പുണ്ട്.
ആഹ്
റോൾടൊട്സ് അത് പൊടി ഉണ്ടാവൂല. ഭയങ്കര കട്ടിയ ആായിരിക്കും. അന്
ഉം ഏച്ചീ ആസീഡില്ലേ. ചിയ ആ സീഡ് വെള്ളത്തിലിട്ടീ കുടിച്ചാ മതി.
ആണ
ആഹ്
വെള്ളത്തിലിട്ട് കുടിച്ചാ വയറ് കൊറയും.
പക്ഷെ അതുപോലെ വർക്കഔട്ട് ചെയ്യണം.
ആണ് വർക്ക ഔട്ട് ചെയ്യണം. ഇതും കൂടിക്കണം. വർക്ക് ഔട്ട് ചെയ്യണം. ഡയറ്റില് ഉൾപ്പെടുത്താൻ ആഹ് അയ്യോ കൊള്ള ചേ പറഞ്ഞ ഇങ്ങനെ മറ്റേ ആ ഇങ്ങനെ പുഴവിെ പോലെക്കണ എന്താ കസ കസാ പണ്ട് സ്കൂളില് മേടിക്കാൻ കിട്ടും ഇങ്ങനെ കസ്റ്റസ്ന്ന് പറയലേ അയിന
ആഹ
സ്കൂളിണ്ടടൗമണ്ട്
ആഹ് അ ദോരിക്ക സാധനം ഇച്ചിരി വേല ഇതാണ്
ആ വലു അപ്പൊ അതിട്ട് വെള്ളം കുടിക്കണാ എപ്പഴാ രാവിലെ കുടിക്കണോ ആണ
ആ സാധാരണള്ള കുടിച്ചിൽഡിങ്ങിനെ കു കുടിച്ചോൊണ്ടരിക്കാൻ തോന്നുന്നു
ആണല്ലേ
ൊന്നുംണ്ടാവില്ല ജെല്ലി അഴിക്കൂലേ അമ്മ മധുര ഇടാത്ത ജെല്ലി ആഹ് അതിന്റെ ഇതെണ്ടാവള്ളു
േസ്റ്റ് ഉണ്ടാവുള്ളൂ ആ അ അപ്പ ഇങ്ങനെ ഒരു ൂതിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ചിലവർ ഇങ്ങനെ പറയ വെറുമ്പോഴ കുടിക്കണം ഒരു ഗ്ലാസ് കറേസ് സ്ൂണിൽ എടുത്തിട്ട് വേണം ഇടാനിട്ട് രാത്രി പുതുക്കി വെച്ചിട്ട് രാവിലെ ആവുമ്പോ കുടിക്കണംന്നക്ക അങ്ങനെ എന്ത് ചെയ്യണ്ടോ
ആ വത വ തോതി
ആണല്ലേ പിന്നെ പറയല ഇങ്ങനെ ചുമമ്പളങ്ങങ് ജ്യൂസ് അടിച്ച് കുടിച്ച വയറ് കുറയുന്നത് ശരിയാണാ യൂട്യൂബിൽ കണ്ട കേട്ടോ
ആണോ അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇതുവരെ ഞൻ ട്രൈ ചെയ്തിട്ടില്ല
ആണ അത് എങ്ങനെയ അപ്പൊ ഞാൻ കൊടുത്തട്ട ഒരു ജൂസ് കുിച്ച അങ്ങനെ വയറ് കുറയണാണ്
ആഹ എന്ത് ചെയ്താലും വെള്ളം കുടിച്ച പോലെ തന്നെ ഇപ്പ ഇച്ചിരി വയറ് വീർക്കും അപ്പൊ അതിനൊപ്പം വർക്കഔട്ട് അണ്ട്
ആഹ അത് ശരിയ വർക്കോട്ട്ിയണല്ലേപ്പ
ആ് നമ്മള ഇങ്ങനെ കുടിക്കുംന്തോറ നമ്മുടെ വണ്
ആ ഞാനടുക്ക് സാധാരണ വീ ആട ഞത്ത് പറക്ക ബട്ടെ സ്കിപ്പി്ക്കെ ചെയ്യും പിന്നെ ഡൈറ്റ് എടുക്കന്ന് വച്ചാ വീട്ടിൽ വ എന്തെലും ലൈറ്റ് ആട്ട്ുഡ് കഴിച്ചാ എന്റെറെ ഒരു ധാരണമാണ്
ഏ അങ്ങനെയല്ല ഇതിന് കൊറെ പണിയുണ്ട്
ആണല്ലേ അഴച്ചോ
സ്മൂതി ഒക്കെ അടിക്കൂലേ ബനാന സ്മൂതി അതൊക്കെ അടിച്ചു കുടും നല്ല
അപ്പൊ എത്ര നേരം ചെയി ഇപ്പൊ ഒരു ദിവസം ഒരു ദിവസം പ്രതാനതിി വി പോണം
രണ്ടു നേരം രാവിലെയും രാത്രി
ആണാ
ആഹ്
കൊള്ളാല്ല പക്ഷെ നമുക്ക് വെയിറ്റ് ഒക്കെ എടുക്കാൻ തരോ അവര്
പിന്ന അതൊക്കെ കഷ്ടപ്പെടണം പക്ഷെ നമ്മള് ആദ്യത്താപ്രാശം എടുക്കുമ്പോ ഒരു ഒരാഴ്ചക്കെ നല്ല വേദന ഉണ്ടാവും
ആ പറയ
അപ്പ കുഴപ്പമില്ല കാരണം നമ്മൾ ചെന്നിട്ട് അങ്ങനെ എനിക്കറിയില്ലല്ലോ കൊറെ നോക്കുമ്പോ ജിമ്മി കുറേ സാധനങ്ങളണ്ട് അപ്പൊ ഇതെല്ലാം എടുക്കാനുള്ളതാന്ന എന്റെ വിചാരം
ആദ്യത്തെ പ്രാശം നമ്മള് ചെല്ല് കേറു നമക്ക് ഇങ്ങനെ വെയിറ്റ് ഒന്നും എടുത്തിട്ട് ശീലല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നല്ല വേദന ഉണ്ടാവും ഒരാഴ്ച പിന്ന ശീലായിക്കോളും
അല്ല നമ്മളിപ്പൊ ജിമ്മിൽ ചെന്നൂന്ന് വിചാരിക്കെ അപ്പൊ ചെന്ന് കഴിയുമ്പോ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത് അതൊക്കെ ആരാ പറഞ്ഞരുവാ
അതൊക്കെ ജിമ്മിന് ഒരു ട്രെയിനറുണ്ടല്ലോ
ആണാ എത്ര ട്രൈനമാരുണ്ടാവും
ഒരു അഞ്ചാറ് അഞ്ചു പേരൊക്കെ ഉണ്ടാവും
ആണ അപ്പൊ അവരോട് ചോദിച്ചാൽ അവരത് ചെയ്തു തരോ
ഓഹ് അവര് പറഞ്ഞരും
ആഹ്
അതൊരു സമയത്ത് ഇത്രവാ ആൾക്കാര് വരൂല്ലേ അപ്പ ഒരു ട്രെയിനർ മാത്രൊണ് ഈ ഒരാളെ കൊണ്ടല്ലേ പറ്റുള്ളൂ
ഓ അങ്ങനെ അപ്പൊ അവര് തന്ന ചെയ്യുകയുമായിരിം ക്ക നല്ലല്ലേ നമ്മള്ക്ക് ചെയ്യാൻ പാടില്ല ആഹ് അതിനാ ട്രൈനന്മാരെ നിർതണത് അല്ലേ
അതെ
അപ്പൊ ഈ ട്രെയിനർക്ക് വേറെ കാശ് കൊടുക്കണോ അല്ലെങ്കി
ഇല്ല എല്ലാം ഉൾപ്പെടുത്തിട്ട് ഒരു ഫിക്സഡ് റേറ്റ് ഓര് പറയും അപ്പൊ അത് നമ്മളൊടുത്താ മതി
എടുത്താൽ മതി ആ അപ്പ കൊഴപ്പമില്ല കൊഴപ്പമില്ല
ജിമ്മീന്ന് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ കിട്ടും ഫിറ്റ്നസ് ആയിട്ടുള്ള ആ ജിമ്മിന്റെ അടിയിൽ തന്നെ ഞങ്ങളുടെ ജിമ്മിന്റെ അടിയിൽ തന്നെ ഒരു ഷോപ്പ്ണ്ട് ഡയറ്റൊക്കെ എടുക്കണോരിക്ക് അപ്പ ഈ ജിമ്മ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒന്ന് ഈ മുട്ട കഴിക്കാം പിന്നെ അവിടെ തന്നെ ഉണ്ടാവും എല്ലാം ജ്യൂസൊക്കെ സ്മൂത്തി ഒക്കെ ഉണ്ടാവും ഹെൽത്തി ആയിട്ടുള്ള
അപ്പ ഞമുക്ക് വീട്ടി പോയിട്ട് ജ്യൂസ്‌ സ്മൂത്തി ഒക്കെ അടിച്ച് കുടിക്കാം
ആഹ് അവിടെന്ന് വാങ്ങിച്ചാ മതി ചില നേരത്തൊക്കെ ഫ്രീ ആയിരിക്കും ട്ടാ
ആഹ
ആഹ്
അത് കൊള്ളാല ഞാൻ ആദ്യായിട്ട് കേക്കണ ഇങ്ങന
ഉഹും
അത് പിന്നെ ഒരു മെഷീൻ കണ്ടിട്ടുണ്ട് എങ്ങന നമ്മളിങ്ങനെ പൈസ സ്കാൻ ചെയ്ത് കഴിയുമ്പോത്തേനും എന്തൊ വെൽഡിങ് മെഷീനോ ഇപ്പഴത്തെ കൊറേ എനർജി ഡ്രിങ്ക് ഒക്കെ ഇണ്ട് അതൊക്കെ താഴത്തോട്ട് വീഴും ആ ഈ കൊറിയലൊക്കെണ്ടിട്ടില്ലേ വെന്തിങ് മെഷീൻ വെന്തിങ് മെഷീൻ
ആണാ അത് ഞാൻ കണ്ടിട്ടില്ല
ആ കൊറിയൻ ഈ സീരീസ് ഒക്ക കാണൂലൊ ഓരോ പെൺപിള്ളേരു വെള്ളം കുടിക്കാതെ കഴിക്കുമ്പോ എങ്ങനെ കുഴീലിട്ടിട്ട് നമ്മൾ പോവ്മ്പഴ്ത്തെനും എന്താ ഏത് ഫുഡാ വേണന്ന് വെച്ചാല് ഏത് വെള്ളം വേണന്ന് വെച്ചാല് അത് തനിയെ വന്നെടുത്തിട്ട് ഒരു ബോക്സിൽ ആ ബോക്സിലിറ്റിട്ട്
ഇത് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട്. പൈസ മാത്രം ഇട്ട് കൊടുത്താ മതി.
ആ കൊള്ളാം. അത് നല്ല രീതിയാണ്. വിശക്കുമ്പൊ പൊറത്തോട്ട് പോണ്ടല്ല.
ഉം അങ്ങനെ നടക്കട്ടെ. ഞാനിപ്പ ജിമ്മീ പോണ കാര്യ ഒക്കെ ഞാൻ എന്താന്ന് അറിയാൻ ചോയ്ച്ചതാ നീ ഇങ്ങനാ. ഇരിക്കണ കണ്ടപ്പോ വെറുതെ വിളിക്കാലോ. അപ്പ പറഞ്ഞു ഉം അപ്പ നീ ഇരിക്കും ഞാനും പോകാ ച ഇവിടെയായിരുന്നെങ്കി ഒരുമിച്ച് പോയാമതിയാന്ന്
ലോങ്ങല്ലേ
ആ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കി ഞാൻ ചോദിക്കാം എനിക്ക് നിന്നെ അറിയാങ്കിലും ഈ ഡയറ്റിന്റെ കാര്യങ്ങളൊന്നും അറില്ല നീ മറ്റേ ഡ യറ്റീഷ്യനോട് ചോദിച്ചിട്ട് കുറച്ചൊക്കെ എനിക്കും പറഞ്ഞുതാ.
ആ ചോദിച്ചിട്ട് പറയാം.
എന്നാ അപ്പ ശരി
ആ ശരി